ഹലോ?
ഹലോ ആ പറ എന്താണ് വിശേഷം?
സുഖാണ്.
ആഹ് ആഹ് ചായ കുടിച്ചില്ല കുട്ടി കുട്ടികള സ്കൂളിൽ പറഞ്ഞച്ച ഇങ്ങനെ ഇരിക്കാ.
ആ. പോയോ എല്ലാരും പോയോ ആഹ് ഞാന് അവര് പറഞ്ഞേക്കണേ ക്കും മു അവരെ പറഞ്ഞക്കണതിന്റെ മുന്നന്നെ ചായകുടി കഴിഞ്ഞു പിന്നെ അവരെ പറഞ്ഞഴച്ചു ഇപ്പോങ്ങനെ വന്നിരിക്ക.
ആ.
എങ്ങനെ കുട്ടികള് പോവല് ബസ്സിനാണോ?
ആ് സ്കൂൾ വണ്ടി ഇണ്ട് പിന്നെ പോകുമ്പോ അവരെ ഉപ്പ കൊണ്ടാക്കി കൊടുക്കും വരുമ്പോ വണ്ടി വരും ഇവിടെ കുറച്ചടുത്ത് പോ കുമ്പോ അവരൊപ്പ
ആ അപ്പൊ പിന്നെ വരുമ്പോളൊ ള്ളു
ആ വരുമ്പോ വണ്ടി വരും.
ആവാനാ
ആ ചെറിയ വേൻ
ആ ആ എത്ര കുട്ട്യാളുണ്ട്
നിക്ക് മൂന്നാളുണ്ട് മൂന്നാള് ഒരാള് ചെറ് ഒരു വയസായിട്ടുള്ളൂ മൂത്തത് ആൺകുട്ടിയാണ് എട്ടു വയസ്സ് മോള് പിന്നെ രണ്ടാമത്തെ മോള് ആറ് വയസ്സ് ഉം
ചെറ്താങ്കുട്ടിയാതോ
ചെറ്ത് പെണ്ണ് ഒരു വയസ്സ് ആ ആആ
ആ ഇച്ച് രണ്ടാളാണ് എര് രട്ട കുട്ട്യളാണ് ഒല് എൽ കെ ജി ക്ക് പഠിക്കണ കുട്ട്യളാണ് ആങ്കുട്ട്യളാണ് ആ ആ ആ എൽ കെ ജി ഈ വർഷം ചേർത്തിയതാ കഴിഞ്ഞ വർഷം അങ്കലവാടീല് പോയി ആ മോളന്നിട്ടെന്താ ചെയ്യാ ചെറ്ത്
ചെറ്ത് ദാ നടക്കണക്ക്ണ്ട് നല്ല ഓളായിട്ട്പ്പോ പിടിച്ച് നടക്കണ പണി
ഹാ നടക്കല് തൊടങ്ങിയാ പിന്നെ ക്കന്തോ കിട്ടിയ പോലല്ലേലെ പിന്നെ അതെടുക്കലു ഇതെടുക്കലു ആ ഇനി ഓലെ മേത്ത് ശ്രദ്ധവേണം ഇത്രേം കാലം ഓല് ന്നാലും മുട്ടുത്തണ സമയം യം ഓല്ങ്ങനെ ഓരോന്ന് പിടിച്ച് വലിച്ചലും
ആ ഓരോരോ ടൈമങ്ങ്ട് കഴിഞ്ഞ് കിട്ടാന്താകും പക്ഷേ ആ ടൈമ് വരുമ്പഴും അപ്പഴും പാടന്നെ
ണ് ആ ഒന്നാട് വെലുതായി കിട്ടാത അതൊന്നും മാറൂല്ല ആ സ്കൂൾക്കൊക്കെ പോക്ക് തൊടങ്ങി കടിന്ന് ചപ്പാത്തി
ഏയ് ആ ഇവ്ടെ ദോശ
ആ എനക്ക്ന്താ ചട്നിയോ സാമ്പാറോ
ആ ഇവിടെ മക്കളയിനങ്ങനെ കറിയൊന്നും കൂട്ടൂല പച്ചക്കറിയും ഈ കോഴിമുട്ട കറി കൂട്ടും ചിക്കൻ അതെക്കെ കൂട്ടും കറി അല്ലാതെ വേറെ കറിയൊന്നും കൂട്ടി ട്ടില്ല അപ്പോ ഞാ മീൻ കറി
ആ കൂട്ടിത്തിന്ന് ആ മീൻ കറിം ഒക്കെ രസാ ണല്ലേ ക്ക് തിന്നാന് ദോശിയ്ക്കക്കെ
അതന്നെ മക്കള് ഈ കടലെ ഈ അതേപോലെ കാറികളൊന്നും കൂ ട്ടൂല ഈ പയറു കറി ഇതൊന്നും കൂട്ടില്ല മ് പ പച്ചകറി കൂട്ടൂല ആ ആ പിന്നെ ഒരാളൊരു കറി കൂട്ടു ഒരാ ഒരാളൊരു കറി
ആ ഞമ്മള് പിന്നെതഡ്ജസ്റ്റ് ചെയ്ത് തലേന്ന ത്തെ കറിയെക്കെ എടുത്തങ്ങനെ കൂട്ടും
അങ്ങനെ കൂട്ടും മീൻകറി ഒരു ആ മഴണ്ട് രാവിലെ നല്ല മഴ
ഏ ആ ഇന്നുണ്ടായിനോ ഞക്ക് ഇന്നലെ കണ്ടെയിന് ഇന്ന് ഇങ്ങനെ ചെറുതായിട്ട് തൊള്ളിയേട്ടിട്ടുള്ളൂ വലി
ആ ഇവിടങ്ങനെ ഇന്നലെങ്ങനതന്നെരുന്നു
ആ ഇന്നലെ ആ ഡ്രസ്സ്കളൊന്നും ഒണങ്ങൂല
ആ അതന്നെ സ്ഥലന്നറഞ്ഞാല് അങ്ങനൊന്നുല്ല ത്തിടണം ആ റൂമില് പിന്നിപ്പോ മ്മള് എല്ലോട്ത്തും അയല് കെട്ടാനൊന്നും പറ്റൂലല്ലോ ഒറിതല്ലേ അപ്പോം ആ ചെറുതായിട്ടൊന്ന് കെട്ടും മക്കളത് മാത്ര മാത്രടാ
ആ എങ്ങനെന്നി വീട് എങ്ങൻത്തെ വീടാ വാർ
വീട്, ആ വാർപ്പ് വീടാണ്.
ആ അല്ല ഇപ്പത്തെ മോഡല് ജനലാണ. ജനല് ആ കമ്പി ഇപ്പം നീളള്ള കമ്പിയല്ലേ. ഞാനങ്ങനെ വിരിച്ചിടലാണ്. ഇപ്പള് ആ, ആ ഇപ്പള്ള വീടിന്റെ ജനലകളോക്കെ നീളള്ള കമ്പില്ലേ വരുന്നെ.
അങ്ങനൊരുപകാരണ്ട് ഞാനിന്നെന്ന കുട്ടിക കിട്ടാവുമ്പോ കുട്ട്യളതൊക്കങ്ങനെ
ആ ആ ജനല് കമ്പിമേല്ടായ പിന്നെ ഞാ ഇടലില്ല ചെറുത്ള്ളോണ്ടെ അതൊക്കെ വലി കസാൽമെടാന്തന്നെ വയ്യ ഓളെക്കെ വലിച്ചിടും
ട്ടൂല്ലേ എല്ലോടത്തുംത്രല്ലേ ഇപ്പൊ പല്ലൊക്കെ വന്നോ? ക
ആ പല്ല്, ആ പല്ല് രണ്ടെണ്ണം അടില് വനിക്കണ് മേലെ രണ്ടെണ്ണം വരുന്നുണ്ട്. കടിയക്കെ ഉണ്ട് ഉം. ആഹ് തോട ഉം
എന്തെങ്കിലുക്കെ പിടിച്ച് തൊള്ളെക്ക് ഇന്നതാണ് പേടി, വരെ ജന്തുക്കൾ ഒക്കെ അരിച്ചു പോണെ അഒക്കെ ശ്രദ്ധിച്ചണ്ട്. ആഹ്. കുട്ട്യോക്കൊന്നും അറിയോന്നുല്ലല്ലോ. ചെറിയ കുട്ടികളല്ലേ ഇത് ആ എന്നും അറിയില്ല. എന്താ എന്നിട്ട് ചോറായോ?
ട്ട് കൊട് ഉം ആഹ് അതെ, ആ അപ്പ നേര വകിട്ടേ വെക്കുളു. ഇനിമടക്കായെങ്കില്ച്ചിട്ട്.
ലല്ലേ സ്കൂന്ന് ആ ആഹ് പിന്നെ ഭർത്താവ് നാട്ടിലില്ലേ?
ആഹ് ഇവിടണ്ട്.
ആ മൂപ്പര് എന്താ പണിപ്പ കൊണ്ടന്നുംണ്ടില്ലല്ലേ? ആഹ് ആഹ് ആ പിന്നെ ചോറ് കൊണ്ടുപോവല്ണ്ടാവുലല്ലേ.
ഇല്ലില്ല. ഏ ആഹ്. ഷവർമെന്റതാ.
ആഹ്
വൈകുന്നേ, അത്, ആ ഉച്ച, ഉച്ചക്കേഷം പോവും. ഒരു മണിയക്കവുമ്പോ പോവും. പിന്ന രാത്രിയെ വരൂള്. ആഹ്
എന്താ മീനന്തെലും ഉണ്ടോ കറിക്ക്?
മീന് ന്നു വെടിച്ചീല്ല.
ആ മീനൊക്കെ വെലയല്ലല്ലേ. വീ എടിക്കാനെ പുതിയ ഏത
ഉം
അതെല്ലേ.
ഉം ആഹ്
ആഹ് എന്താ, പിന്നെന്താ വീടിന്റെ ഇടുത്തൊക്കെ വീടുകളൊക്കെണ്ട അയൽവാസികള
ആഹ് ഇവിടെ നേർച്ച് വീടാ.
ആഹ് പുതിയ സ്ഥലങ്ങളൊക്കെ അങ്ങനെക്കരലെ. വാങ്ങി വീട് വെക്കണോരാ.
ആ അതന്നെ.
ആഹ് എന്താ ഇങ്ങള വീട്ടിലെന്താ കൃഷികളെന്തേരുംണ്ടോ?
ഏ കൃഷിയളൊന്നും ല്ല്യ. അള അങ്ങനെ കൃഷിയളോന്നും ചെയ്യില്ല. ശരി ക്കെ.
ആഹ
ങ്ങ ആഹ ചെടികളൊന്നുംല്ല ഒക്കെ ഇണ്ടായിരുന്നു അ പോയി ഉറക്കല്ല്യ ഈ മക്കളൊക്കെ ആയിറ്റ്
കുട്ടികളൊക്കെ എരുമ്പോ നമ്മക്ക് തോന്നൂല്ലലേ നമ്മക്ക് അറങ്ങാന്
എന്തോന്നൂല
ആഹ്
ചെയ്യണംഇന്നിട്ട് ഈ ഇക്ക കാണു ഞാന് ഇക്ക നോക്കൂ ഹു ഹു എല്ലാവ എല്ലാ താല്പര്യംൊന്ന
അവിടെ ഏതാ? ടീമ് ഏതാ?
ഇവിടെവരു ഇക്ക പോർച്ചുഗലാന്നു.
ആ ഹ ഹാ റൊണാൾഡോന്റെ ആൾക്കാര്
ആഹ മോനു ക്കക്കെ
ആഹ ഓല ഒരാളെ തിന്നലാണ് കൂടലല്ലേ കുട്ടികള് ഇങ്ങനെ ഒരിക്കും ഇപ്പ ഉള്ള കുട്ടികൾക്കൊക്കെ ഫുട്ബോളിന്റെ ഒരിതാണല്ലോ ഓനെ ചെർത് ഇവിടെ ഉള്ളൊരെന്ന് ഇങ്ങനെ പറഞ്ഞന്ത ആഹ് ഇവിടെഉള്ളോരെന്നെ അങ്ങനെ പറയുംഓല ഇപ്പഷി തന്നെ എന്താ അർജന്റീനയാണ് മെസ് മഅപ്പൊ ഞങ്ങള്മെസ്സിയാണ് മെസ്സിയാണ് എറഞ് നടക്കും നട്ടൻ അതിന് ടി സിയോ ഒക്കെ ഇട്ട് പ്പൊ ജെയ്സി ഒക്കെ തിരിമ്പ്ണ ഉണങ്ങാത്ത സമയമായിട്ട് ഉണങ്ങി കിട്ടുലയ് അപ്പൊ സ്കൂളട്ട് വന്നാ അതിനേ യ്കാരം കരയ
ആഹ് മക്കള ഇവിടത്തത അങ്ങനെത്തന്നെ അതന്നെ കിട്ടണം അ പറ അതന്നെ എപ്പഴും ഇട്ടാൽ കീറൂലെ ഒരു ഡ്രസെന്നെ എപ്പഴും ഇട്ടാല് നാശവുലെ എന്നൊ
കീറു ചെയു ആ് എന്നിട്ട് തന്നെ ഒരാൾക്കാണെങ്കി ഫുൾ കൈന്റെ ടീഷർട്ട് വണം അപ്പൊ അത് കച്ചറയ്ക്കാരം എന്തൊക്ക ഒരേട്ട പറയുമ്പള് പറയുമ്പോളേ ഉണങ്ങുല്ല അപ്പൊ പിന്നെ പണിയല്ലോ ഇപ്പൊ മയ നങ്കി ഭയങ്കര ബുദ്ധി അ ആ എന്തഎന്നും വേറെ വേറെവേറെ കടി ഉണ്ടാക്കല് എന്തൊക്കെ ഉണ്ടാക്കല്ണ്ട്
കറികള് മീൻകറിഇണ്ടാക്കൂ പിന്നെ വറക്കും മീന ഇടുത്ത് കൊറച്ച് ഇല്ലതെ പച്ചക്കറി ഒനും മക്കൾക്ക് ഇഷ്ടല്ലലൊ അപ്പൊ പിന്നൊയ്മക്കൊന്നും പോവില്ല ഉണ്ടാക്കിയാ തന്നെ അവർക്ക് വേറെ അച്ചാറും വപ്പടോ അങ്ങ ണ്ടാക്കും ഉം അത അവർക്കൊന്നുംമ ആ മീന് പൊരിച്ചധൊക്കെ കു
ആഹ കറിച്ചത് പറ്റൂല ആ കുട്ടികൾക്ക് ഇപ്പ അങ്ങനെണല്ലോലേ ഓല്ക്ഒക്കെപൊരിച്ച് കിട്ടണം
പൊരിച്ചകൊ അത് ഇപ്പൊ എന്ത് ചെറിയ മീനാണെങ്കിലും അവർക്ക് പൊരിചൊടുകൊടുക്കണം
അആഹ സ്കൂൾക്ക് കൂട്ടാൻ കൊണ്ട് പോകൊ അതോ
ഇല്ല സ്കൂളിക്ക് അച്ചാറ് ആംബ്ലറ്റ് ഒക്കെ കൊണ്ടോള്ളൂ മീൻ കറി കൊടുത്തായിക്കൂല ഞാൻ ആഹ് അപ്പ കയ്യൊക്കെ അതന്നെ അവര് ശ്രദ്ധിക്കൂല അപ്പൊ അത് കൊടുത്തായിക്കൂല ആ ആഹ് അച്ചാറും ആംബ്ലെറ്റും കൊടുത്തക്ക സോയാബി പൊരിച്ചതൊക്കെ അതകയി ഉം ഉം
രണ്ടാമത്തെ മോളോ ഓള് എത്ര ക്ലാസ്സില
ഓള് ഒന്നാം ക്ലാസ്സില്
ഇപ്രാവശ്യം ഒന്ന് ർ ല് ആയിക്കാറല്ലേ
ആഹ് ഈ പ്രാവശ്യംന്നാം ക്ലാസ്സിൽക് ആയതാ
ആഹ മദ്റസ് പോണ്ടോ
മദ്റസില് ഒന്നാംളാസില് ഇപ്രാവശ്യം ചേർത്തു മോന് രണ്ടാം ക്ലാസ്സില് ആ മടിണ്ട് മോൾക്കാണ് മടി മോൻകോ ല്ല ഈ മഴയൊക്കൊയയോണ്ടേ പിന്നെ അവരേും പറഞ്ഞിട്ട് കാര്യമില്ല മഴയും തണോ നമ്മുക്കും മടിപട പിന്നെ ഒരു ഇതിലാണ്ട് നീക്ക നീപ്പിക്കൂ മദർസയിലെ അവരിവിടുന്ന് അഞ്ചേ മുക്കാല്ൻ അലാറം എണീപ്പിക്കും
അ് ഏ അത്ര നേര പോണല്ലേ ഒന്നിന രണ്ടിനൊക്കെ ആവിടെ അങ്ങനെ ഏഴ മണി ഏരാന്ന് കെട്ടിിക്ക ആറണി ആറെക്കെ ആ സമയത്തൊക്കെ പോകുമ്പോ നീച്ച കിട്ടാനും മഴ തണുപ്പൊക്കെ ആകുമ്പോ ഒക്കും തന്നെ ഉറക്കൊന്നും ശരിയാവല്ല
ആഹ അതന്നെ
ഉ നേരത്തെ ഉറങ്ങിയാലും തന്നെ നമുക്ക് ആ മടിയുള്ള സമയമാണ്
ആഹ നേരത്തെ ഉറങ്ങല് ആഹ് ഞാൻ മക്കളെ നേരത്തെ ഉറക്കും ഞൻ നേരത്തെ ഇ നൽക്കാനുണ്ടല്ല രണ്ടാളും നേരത്തെ ഉറക്ക പിന്നെ നേരത്തെന്നെ വ
ഞാന് സ്കൂളിട്ട് വന്ന് പിന്നെ കളിച്ച് പിന്നെ ചോറൊന്നും പഠിച്ചില കഴിഞ്ഞിട്ടില്ലേ വേഗം ഉറക്കന്ന നേരത്തെ പോകാ നീച്ചാല് അങ്ങനെ കൊഴപ്പൊന്നുമല്ല എന്നാലും ആഹ ആഹ എന്നാൽ ശരി എന്നാല്
ആഹ ആയിക്കോക്കട്ടെ ഓക്കെ
ഉഹ